ഹലോ ഹലോ ഞാനിപ്പൊ ഇങ്ങനെ നടന്ന് ന്നോണ്ടിരിക്കാണ് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇയിപ്പ എന്തൊക്കെ കാണുന്നുണ്ട് സറും എവിടെ
ഞാനേ ഞാനിവിടെ ഇങ്ങനെ വണ്ട പോ റോഡ് കഴഞ്ഞിണ്ട് ഇപ്പ ഇ ഒരു പോലീസിന്റെ വണ്ടി പോകിട്ടണ്ട് മന്ത്രിയുടെ വണ്ടി പോയിട്ടുണ്ട്
അയ്യോ ജസ്സ് മിസ്സ്‌ കണ്ടില്ല
പോയിട്ടുണ്ട് കേട്ടോ
ഫോർട്ടി സെവൻ അല്ലേ അപ്പൊ മെയിനായിട്ടുള്ള മന്ത്രിമാര
ആ എന്നാല അത് ശരിയാതാ ചെയ്യാൻ പറ്റത്തില്ല ഏ നമ്മളെപ്പെയും മുക്ക് പ്രിയദർശിനി കിട്ടണ്ട് നേരത്തെ പോയാലെ പ്രിയദർശിനി
ആ അത് അതില് കാര്യൊന്നുമില്ല അ ഇന്നാലത്തെ പോലെ നോക്കിന്ന് നാള അത് കഴിക്കുമ്പോൾ നമ്മള് തന്നെ സ്വന്തമായിട്ട് മ റ്റോണ്ടിട്ടും
കിട്ടിയില്ലെങ്കി നമ്മള് ചുറ്റി ഹസ്ക്ക്റി പോവല്ലേ
നമ്മക്കന്ന് എന്തോ ചക്കക്ക ഉണ്ടായത് പോലൊക്കെ നമുക്ക് എന്തോരെണം കിട്ടിയതാണ് അല്ലാ അല്ലാതെ പിന്നെ കണ്ടിട്ടുണ്ടോ നീ പക്ഷെ ഇപ്പറത്തെ സൈഡ് ഇപ്പറത്തെ അന്ന് നമ്മള് നിന്ന അപ്പ ഇപ്പറത്തെ സൈഡ് കൂടെ കുറെ പോയിട്ടുണ്ട് പക്ഷെ എന്തായാലും ആ നിന്ന് സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോൊ ഒന്നും പോകുന്ന ഒന്നും കണ്ടി ക എല്ലാ സിറ്റി ബസ്സാ വന്നോണ്ടിരിക്കുന്ന
കുട്ടെ എന്തും നമ്മെള് പൈസ കൊടുത്തു പേകോണ്ടി വരും സ്വപ്നയ പറയുന്ന കേട്ട വള ലിക്വിഡ് മണി ഇല്ല അതുകൊണ്ട് നമ്മള് പ്രിയദാശിനി പോവമായിരിക്കും സ്വപ്ന-
ആ സൂപ്പർ ഇപ്പം അവള് പോയത്െ എനിക്ക് തോന്നുന്നില്ല കിട്ടുവന്നു പിന്നെ തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് ഹോസ്റ്റലിൽ കയറാൻ വേണ്ടിട്ട് നാല് ടു അഞ്ചല്ലേ അപ്പം അഞ്ച മണിക്ക് നമ്മൾ ഇറങ്ങ കഴിഞ്ഞാൽ പോട്ട ഒരു ആറ മണിക്ക്
അയിന് ഇവിടുന്ന് എത്ര ദൂരോണ്ട് കഴക്കൂട്ടം.
മഴ കൂടുതൽ ഉള അസവ ഗ്രൂപ്പിട്ട് എന്തോ ലുലൂ മോളിന്റെട്ത്ത്ന്ന് ങേ കൊറച്ച് പോയാൽ മതിന്നല്ലേ അസ്
ആഹ് പിന്ന ഇത് ഇത്ര ദൂരൊന്നും ഇല്ലല്ലോ
ആഹ് ഇവിട ലുലു മാളു പോവാൻ പതിനഞ്ച് മിനി
ആഹ് അതേ അ അതേ ഉള്ളൂ പതിനഞ്ച്ീച്ചള ആ
ഇന്ന്െങ്ക ആയിരിക്കും സ്നാക്സ് അയ്യോ അയ്യോ അഞ്ജനെ വിളിിച്ചു പറയണ്ടായോ ആഹ് അല്ല നമുക്ക് അല്ല നമുക്ക് പോകുന്ന വഴി ക്ക് ഞാൻ നിനക്ക് ഫോൺ തരാം അപ്പൊ വിളച്ചാ മതി ആ എനിക്ക് തോന്നുന്നില്ലട്ടോ അവള് വൈകി ട്ട് കാണുവായിരിക്കുന്ന് ഈ അവളെല്ലാം ദിവസവും താമസിച്ച വരുന്നേ എന്നിട്ട് ഇവള് സ്വന്തവായിട്ട് പോയ എടുക്കുന്നത്. അ അപ്പം എനിക്ക്തോന്നുന്നു കാണുവാരിക്കും ഔട്ട് സൈസേഴ്‌സ് ആയതുകൊണ്ട് ചിലപ്പോ അവര് വെ ചിരിക്കും കാരണം ഇപ്പം ഒരു നേഴ്സിങ് പുള്ളാരൊക്കെയില്ലേ ഔട്ട്സൈസ് അവര് വെച്ചു ക്കാം അങ്ങനാണെങ്കി നമുക്ക് പറയണ്ട നമുക്ക് നോക്കാം.
ആ നമുക്ക് നോക്കാം എൻ അല്ല നോക്കാം തീർന്ന് പോയാലോ
അങ്ങനെ അങ്ങനെ തീരത്തില്ലടാ ഇപ്പ നമ്മുടെ കണക്കനുസരിച്ചല്ലെ ഇപ്പൊ ഈ രാത്രി പോസ്റ്റിങ്ങ് കഴിഞ്ഞിട്ട് വരുന്ന നേഴ്സിങ്ങ്
അങ്ങനെ അ മീൻ നമുക്ക് പിന്നെ പോയി നോക്കാല്ലേ
അതാണ് ആഹ് ചെല്ലുമ്പോ നോക്കാം എന്തുവാരി അല്ല ഈ ചൊവ്വാഴിച്ച എന്തുവാരു
ഈ ചൊവ്വാഴ്ച്ച എന്തുവാ അത് കേക്ക് കേക്ക്
ആഹ് കേക്കും ആപ്പിളുവാരുന്നു അഹ് ഇന്നലയല്ലേ നമ്മള് ആപ്പിള് തിന്ന. ആഹ് അപ്പൊ ഇനിയിപ്പോ എല്ലാ ആഴ് ഒരു ദിവസം ഒരു പപ്സ് തരുന്നതാ അപ്പ എന്തായാലും പപ്സാരി
എനിക്ക് പപ്സാണെങ്കി മാത്രം വന്ന, തന്നാ അല്ല മതി എനിക്ക് മറ്റേ സംഭവൊന്നും വേണ്ട മീറ്റ്റോള് മീ എനിക്കീ മറ്റേല്ല വട്ടത്തിരിക്കുന്ന സംഭവം നിള
സ്വീറ്റ്നയും മറ്റേ കട്ടില് പോലിരിക്കുന്ന മെത്തപോലക്കെ ഇരിക്കുന്ന സാധനം ആഹ് ഇന്നലെ ഞങ്ങടെ റൂമിലൊക്കെ വന്നി വന്നിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് ആഹ് എഹ് മെത്തക്കെന്തെങ്കിലും കൊഴ ഉണ്ടോ പിള്ളാ
എടി അത് ഞങ്ങളവിടൊന്നും ചോദിച്ചില്ലല്ലോ
അഹ് ഞങ്ങളടെ ഫ്ലോറില് മറ്റെ പിള്ളേരുണ്ടല്ലോ ഈ സെക്രട്ടറി അഹ് അങ്ങനെ എന്തൊക്കെയൊ ഉള്ള പിള്ളേര് അങ്ങനെ അവര് രണ്ടുപേര് ആ അവര് രണ്ടു പേരും കൂടെ വന്നിട്ട് സപ്പേ ഞാനിതല്ലേ തന്നെ സൂപ്രണ്ടിന്റെടുത്തോ അല്ലെ ടൂട്ടറിനെ കണ്ടോ പറയണോന്ന് വിചാരിച്ചിരിക്കുവാരുന്നു എന്റെ മെത്ത കൊള്ളത്തില്ല എന്റെ മെത്തക്കാത്തുന്ന് മറ്റേ ചകി ചകിരി കൊണ്ട് കേർ കേറുന്നു ദേഹത്തെ ഒക്കെ എന്നിട്ട് ഞാൻ കറക്റ്റ് കിടക്കുമ്പം എന്റെ ബാക്ക് വരുന്ന പോർഷനില് എന്റെ കട്ടിലിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ട് മെത്തക്കകത്ത് എന്തോ ഒരു ലോഹത്തിന്റെ സാധനം പോലെ എനിക്ക് തോന്നു അത് ഞാനിങ്ങനെ കിടക്കുമ്പോ ആഹ് എനി എനിക്കറിയത്തില്ല ഞാനിങ്ങനെ പിടിച്ച് നോക്കുമ്പോ എന്തോ ഒരു കട്ടിയുള്ള സാധനം പിന്നെ എനിക്കൊരു പേടി അതുകൊണ്ട് ഞാൻ തുറന്ന് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അതുപോലെ അത് ഇട്ടിട്ടുണ്ട് അപ്പോ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് മെത്ത പോയിരിക്കുക ഇവർ കഴിഞ്ഞ വർഷം ചോദിച്ചായിരുന്നു ഓർമ്മയുണ്ടോ ഈ ടൂട്ടർ അല്ല മറ്റേ നമ്മുടെ വൈദ്യ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെത്തയുടെ കാര്യം പക്ഷെ അന്ന് ഞാൻ വിചാരിച്ച എന്താറിയോ എന്റെ മെത്ത അത്രയല്ല കീറി വളർന്നു പിന്നെ ഈ മാറ്റിയ പിള്ളേരുണ്ടല്ലോ മെത്ത വേണോന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ട് കളഞ്ഞ മെത്ത ഉണ്ട് അതുപോയി നോക്കിയപ്പോ അതിനൊന്നും ഒരു കുഴപ്പം ഇല്ലാന്ന് വെച്ചെ താന്നട്ടേ ഉള്ളു അതാണ് ഈ പിള്ളേർ മെത്ത കൊള്ള കൊള്ളാതില്ലന്ന് പറഞ്ഞിട്ട് പുതിയത് ആക്കിയത് ആഹ് അത് സത്യമാണ് അത് വെച്ച് നോക്കുവാണെങ്കിൽ എന്റെ മെത്ത ഒട്ടും കൊള്ളത്തി ത്തില്ല അതൊണ്ടാ ഞാൻ പിന്നെ പറഞ്ഞ
അത്ശെരിയാ അവടെത്തെ പിള്ളേർക്കാർക്കും ഇവടെത്തെ ഫുഡിഷ്ടവല്ല ഇ
പഷേ എനിക്ക് അങ്ങനൊന്നും തോന്നിട്ടില്ല ഫുഡ് മനുഷ്യൻ ആവശ്യത്തിന് പറ്റുന്ന രീതില് കഴിക്കാൻ പറ്റുന്ന രീതിയിലോള്ള ഫുഡ് അല്ലേ തരുന്നേ എന്നിട്ടെന്താ പഴേ ഹോസ്റ്റലിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എന്ത് റിച്ച് ഫുഡ് ആന്നറിയോ പഴയ ഹോസ്റ്റൽ ആൻറ്റി തോരം വെക്കുന്ന കാണണം പയറ് തോരം വെക്കുവാണെലും കോവയ്ക്ക കോവയ്ക്കത്തോരൻ വെയ്ക്കുവാ പിന്നെ പറയണ്ട ഒന്നിടത്തിൽ അവർ ഒരു പച്ചമുളക് കീറിയിടും ഉപ്പും വെള്ളം ഒഴിച്ച് ചുമ വേവിക്കത്തതേ ഒള്ള് വേറെ തേങ്ങേ ഇടുവോ ഒന്നും ചെ ത്തില്ല അങ്ങനെ നോക്കുവാണെ അവരെന്തൊക്കെ ഇട്ന്ന് പോട്ടെ ചീനി പുഴുങ്ങുന്ന ത് എങ്ങനെ ഇവര് ട്ട് തേങ്ങായും വാരിയിട്ട് ഞാൻ പറഞ്ഞൂല്ലേ വീട്ടി പോലും ആഹ് ഉ വീട്ടി പോലും ഞാൻ അമ്മേടുത്ത് പറഞ്ഞപ്പാ ഞാൻ പറഞ്ഞ് അമ്മ പോലും ഇങ്ങനെ ഒണ്ടാക്കി തരുന്നില്ല ഹോ ചെല കാര്യങ്ങളും ചെയ്തു തരുന്നൊണ്ട് പിന്നെ ഇവരെന്തിനാ നമുക്ക് ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഫ്രൂട്ട്സ് ഉൾപ്പെടെ തരേണ്ട ആവശ്യ
അത് ശെരിയാ അവര് ആന്ന് മാത്രം പിള്ളേർ പറ ഞാൻ ഒരി ഒരിക്കലും യോജിക്കത്തില്ല. അത്രയും പേര് മുന്നിൽ വെച്ചിട്ട് പറയൂക അവിടുത്തെ ഫുഡ് ശരിയല്ല എല്ലാം അങ്ങനെ അല്ല തരുന്നേ.
അത് എന്താന്നറിയാവോ അതെന്താ ന്നറിയാവോ അങ്ങനെ പറയുന്നത് ഇപ്പൊ നമ്മെ തന്നെ ആരെങ്കിലും പറയത്തില്ലേ നമ്മൾ തന്നെ ആണെങ്കിലും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിച്ച ഫുഡ് തന്നെ എപ്പോഴും കഴിക്കുന്നത് ക. അതുകൊണ്ട് ഉള്ളത് തന്നെ നമ്മുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്തല്ല ആദ്യം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും.
അയിനിപ്പോ എന്തോ അങ്ങനെയന്ന അവർ പിന്നെ എന്ത് ചെയ്യാനാ? അവ സ്പെഷ്യൽ വരാൻ പറ്റുവോ? എന്നിട്ടാ ആ കൊച്ചു പറയാ അത്ര വൃത്തിയിയിലൊന്നും ഉണ്ടാക്കുന്നേ ആ കൊച്ചിനങ്ങാട് ഒരു ദിവസം ഫുഡീന്ന് എന്തും പറ്റിയില്ല പാത്രം കഴുകുന്ന സംഭവം ഉണ്ടല്ലോ? അതിന്റെ ആ ഇത്
സാധനം കിട്ടിയ അതൊക്കെ ഇപ്പൊ വരും ഇത്രയും പേർക്ക് വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങ് ഫുൾ അങ്ങ് എന്തായാലും ഒരു ഇത്ര പോട്ടെ നമ്മുടെ വീട്ടിൽ വെയ്ക്കുമ്പോ തന്നെ മുടി പറന്നു വീഴത്തില്ലേ? എന്തെങ്കിലും സാധന
എന്റെയൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല അവിടെ വൃത്തില്ലാതെ
പിന്നെ മാത്രമല്ല ഞാൻ പഴയ ഹോസ്റ്റലിൽ നിന്നപ്പോ കറി അട്ട വരെ കിട്ടിയിട്ടുണ്ട് അട്ടേ അത്രക്ക് ആ അട്ടെ തിന്നോണ്ടിരുന്ന സമയത്ത് പിള്ളേർക്ക് അട്ടയെ കിട്ടി പിള്ളേർ മാറ്റ ഞങ്ങള് ഭയര വിഷയക്ക ആക്കി കുറെേ നാള് ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാക്കാതെ പുറത്തുന്നായിരുന്നു ഫുഡ് ഉണ്ടാക്കി തരുന്ന
അങ്ങനെ ഇവിടെ ഇതാ ഇതുവരെ അഞ്ചു മിറ്റ് ആയില്ലേടി?
അഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് നാല് മിനിറ്റ്ടെ സംസാരി
നാല് മിൻറ്റ് ഇവിടെ സംസാരിക്കാ സംസാര്ച്ചോ ഞാന് തെത്ര നാളായി സംസാരിക്കോ യോടി സോ മെനി ഇൻഫെക്ഷൻ
ഉം എല്ലാം കടെ പയ്യെ പറഞ് കൊണ്ടിരിക്കാണ് ഇപ്പോൾ. നീ അങ്ങോട്ട് ഇറങ്ങി കൊല്ലങ്ങെ നിന്ന് പിന്നെത്ത അത് എക്കോ വരും എക്കോ കൊഴപ്പല്ല ആഹ് എന്ത് ബസ് വാണോ ഇപ്പൊ നീ അവിടെ നോക്കിക്കൊണ്ട്ന്നപ്പോ എന്തെങ്കിലും പോയോ എനിക്ക് തോന്നുന്നു മറ്റേ ബസ്സ് - ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് രാവിലെയൊക്കെ സമയത്തൊക്കെ ആയിരിക്കും സ്കൂൾ പിള്ളാരും ജോലിക്കാരും ഒക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും
ക്ക ഓഡിനറി ബസിൽ മാറ്റി
ആ സിറ്റി ബസ് ആക്കി അങ്ങന അ ൻ ന്റെ കമന്റ് ബോക്സ് നോക്കിയായിരുന്നു കുറെേ പേര് പറയുന്നുണ്ട് അത് സിറ്റി ദാസ് ആയെന്നും പറഞ് മാത്ര ഒന്നുമില്ല മണ്ട - ഇത്തരം പറയാത പക്ഷെ - കൊറേ പേര് പറയുന്നു പക്ഷെ ചെലരു പറയുന്ന് അല്ല പൈസ എക്സ്ട്രാ രണ്ട് രൂപ - അഞ്ചര കോടി തെളിവു വേണെങ്കിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്തോ നമ്മള് ഇതുവരെ ക കേറിയില്ല ല സ്റ്റി പാസിനാത്ത് നമ്മള് കേറിയിട്ടല്ലാതൊണ്ട് നമുക്ക് അറിയത്തില്ല അത് എന്തുവാ എന്ന്
തന്നെയാന്നോ കൂടുതലൊന്നും ഇല്ലല്ലോന്ന്
അല്ല കൂട്ടി എന്നും പറ ഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്
കൂട്ടിയ പൈസാ അടി ഞാന് തോയിക്കണ അങ്ങേയറ്റേ
നമ്മള അപ്പറത്തെ സൈഡിൽ കാണാൻ പോകുന്നെ
അല്ലല്ല ഇങ്ങോട്ടില്ല എടി
ആ ഇങ്ങോട്ട പോണ്ട് ഓകെ ടൈ നോക്കട്ടെ എട്ട് എട്ട് സമയതിൻ്റെ രണ്ടേ രണ്ട് മിനിറ്റൂടെ സംസാരിച്ചാ മതി സീക്കറിൻ്റെ സൈഡ് സ്പീക്കറിന്റെ സൈഡ് തപ്പിപ്പടിച്ചാ മതി അപ്പൊ ബാക്ക്ഗ്രൗണ്ട് വിടത്തില്ല താഴെത്തേക്ക് സ്പീക്കറില്ലേ സ്പീക്കർ ഫോണിന്റെ ആ സ്പീക്കർ ആ ആ താഴെ
ആഹ് ആഹ് അങ്ങനെ പിന്നെ ബാക്കി പറ ഒരു ശ്രീഹരിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബസ് വരുന്നു അതെ
ഉ
എന്തായാലും ഇന്ന് കേറത്തില്ല കാളന്മാര്
ഇങ്ങന സംസാരിച്ചതെക്ക് ഇങ്ങനെ കാലിന്റെടേൽ
സംസാരിക്കുന്നു ഇപ്പുറതൊരാൾ സംസാരിക്കുന്നു
നീ എവിടെക്കന്ന അവിടെക്കണ്ട
സമയം ആയിട്ടോ ഒമ്പത് സംതിിങ് ആര്
ഉം ഒമ്പത് സമതിക്ക പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് കൂടെ അല്ലെ ഒള്ളു നീ എന്തെങ്കിലും പറ നീ എനിക്ക് കേക്കാ വയ്യ നീ പറയുന്നത്
പുളിശ്ശേരി ഉണ്ടോയിച്ചാ പുളശ്ശേരി ആയിരുന്നു കഴിഞ്ഞു അത് പിന്ന എനിക്കഷ്ട എനിക്കിഷ്ടജെകേടൊന്നൂല്യ പഠിക്കാൻ പറ്റു
അല്ല അല്ല സോറിടി ഇന്നത്തേന് വല്ല്യ ടേസ്റ്റ് ഒന്നുല്ല കേട്ടോ ഇന്നത്തെത് ഞാൻ ഒഴിച്ചത് ഒഴിച്ചിണ്ടെന്ന്പോലും അറിയുന്നില്ലായിരുന്നു
പക്ഷെ കായിരുന്ന കടമട്ടല് രാവിലെത്തെന്ന നല്ലായിുന്ന എനിക്ക്ട്ട അത് ദോശ നല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന്അറിയുമോ കറക്റ്റ് ഓർഡറിൽ അട്ക്കി വച്ചിരിക്കുവല്ലായിരുന്നോ ഞാൻ അത് അതിനകത്തുന്ന് എടുത്തിട്ട്എല്ലാം ഇങ്ങനെ തിരിച്ച് ഈ അടിക്ക് ചൂടോടുള്ളതാ അ നൈസ് ആയിരുന്നു മന്തിക്കിതൊന്നും. പോയത് ശരിയത്തി കഴിഞ്ഞ ശരി
ഒ